കേൾക്കുന്നു ആ കേൾക്കുന്നുണ്ടോ ആഹ് ചാവിയുടിക്കെ കഴിഞ്ഞോ
ആ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇവിടെ നാലുമണി ആവുമ്പോഴത്തേന് ചായ ഒക്കെ ഇടും
അതെയോ ആഹ് നിർബന്ധ ആയിരിക്കും അല്ലേ
നിർബന്ധം എന്ന് വെച്ചാൽ എന്നുള്ള ഒരു ശീലം ആ സമയത്ത് ഇടുന്ന അതൊണ്ട് പിന്നെ എപ്പോഴും ആ സമയത്തൊക്കെ ഇങ്ങി ഇടും
ആ
അവിടെ അങ്ങനെ ചായക്ക് ഇങ്ങനെ കടിയോ പലഹാരോ
ആ ചായക്ക് സ്കൂള് വിട്ട് കഴിയ്പ വന്ന് കഴിയുമ്പോത്തേക്കും വേണം
വേണോല്ലേ അതെങ്ങന രാവിലത്തെ കാ പ്പി വല്ലോം കഴിക്കുവാണോ അതോ പലഹാരം വേണോ
ചായ കാപ്പി ഉണ്ടെങ്കി അത് കഴിക്കും ചായ് ചായക്ക് ഉണ്ടാക്കുന്ന ആ ഒരിതേ ഇല്ലെങ്കി പ പലഹാരം അങ്ങനത്തെ സാധനങ്ങള് കിട്ടണയാണ് ഏറ്റവും നല്ലെ
ഇഷ്ടം അല്ലെ ഏ ചിപ്സ് മിച്ചറ് അങ്ങനക്കൊള്ള സാധനങ്ങള് ഓ അതാ ഇഷ്ടല്ലേ ആ ഈ പഴംപൊരിയും അങ്ങനക്ക ഒള്ളെ ആഹ്
മിച്ചറൊന്നും ഉണ്ടെങ്കി ആ വല്ലപ്പിടുത്ത ഇല്ല ഏഹ് ഇഷ്ട ഇഷ്ടത്തിനനുസരിച്ച് കിട്ടണം ഏറ്റവും ഇഷ്ടം കപ്പ വറുത്തതാ
ആഹ് ആഹ് അത് നല്ല ടേസ്റ്റാ മൊളക് പൊടിയൊക്കെ ഇട്ടിട്ടിങ്ങനെ വരുമ്പം അതാ തിന്നാൻ നല്ല ടേസ്റ്റാ ആ ഇപ്പൊ തന്നെ ലേസ്ന്നൊക്കെ ബിങ്കോന്നൊക്കെ പറഞ്ഞ് തന്നെ ഇഷ്ടം പോല ഉണ്ടല്ലോ
ഓ ഇഷ്ടം പോലെ ഇത് അങ്ങനെ അങ്ങ അങ്ങനെ ഇരിക്കുമ്പഴത്തേക്കെ മേടി ച്ച് കഴിക്കൂല കേട്ടോ പിന്നെയും വഴക്ക് പറഞ്ഞ് തിന്നരുതുന്നൊക്കെ പറഞ്ഞ് പറയും പക്ഷെ ഒരു ചെ ഒര് അര സമ്മതം എവിടന്നെങ്കിലും ഒന്ന് കിട്ടി കഴിഞ്ഞിട്ടിണ്ടേ പിന്നെ തുര തുര പോയി മേടിച്ച് കഴിക്കലാ
ആ അതാ ഇപ്പം പുള്ളേർക്കായ നമ്മളായാലും അത് കഴിക്കുമ്പോ നല്ല ഓരോ ഫ്ലേവർ ആണല്ലോ ഇപ്പൊ ഒരെണ്ണ ത്തിന് തക്കാളീടെ ടേസ്റ്റ് ആണെങ്കി ഒരെണ്ണത്തിന് വേറെ വല്ല മൊളകിന്റെ ടേസ്റ്റ് ആയിരിക്ക്
ശരിയാ ഈ സാധനം തിന്നു പോയാ നമ്മള് ക തിന്നും പോകും
അതാ ഇപ്പൊ ഓരോ കളറ് ഇപ്പൊ പറയലോ കുട്ടികൾ തന്നെ പറയും എനിക്ക് പച്ച മതി
ആഹ് -ആഹ് അങ്ങനേം പറയും
ഇപ്പഴത്തെ ഫുഡ് എന്നൊക്കെ വെച്ചാ പിന്നൊരു കാര്യുണ്ട് അതൊക്കെ വേടിച്ച അത് പകുതി കാറ്റായിരിക്കും മുപ്പരൂപക്കൊക്കെ ഒരു കവർ വാങ്ങി കഴിഞ്ഞ അത് പൊട്ടിക്കുമ്പോഴത്തേന് അതിന്റെ ചെവിട്ടി മൂന്നാലെണ്ണേ കാണൂ
കാണുവോളൂ മൊത്തം വീർപ്പിച്ച് വെച്ചേ
ആ അതായി ഇപ്പ നമ്മൾ തന്നെ ഏ കടേന്നും ഒക്കെ വാങ്ങുമ്പം കാണുമ്പോ ഭയങ്കര വീ ങ്ങി ഇരിക്കുവാ പക്ഷെ അത് പൊട്ടിക്കുമ്പോഴത്തേന് മുക്കാലും കാറ്റായിരിക്കും പകുതി പോലും സാധനം കാണ
കാണത്തില്ല കാണത്തില്ല
അതാ അഹ് നഷ്ടവാഉ
ആഹ് ചക്കയൊക്കെ ഉണ്ടോ
ആഹ് ഇവിടെ ചക്കയൊക്കെയുണ്ട്. ഇപ്പൊ ഞങ്ങടെ വീട്ടി ആഹ് പ്ലാവൊണ്ട്. പക്ഷെ ഇപ്പ അതിനകത്ത് ചക്ക കഴിഞ്ഞു. പിന്ന ഒരോ അടുത്ത വീട്ടിന്നക്കെ കൊണ്ടുവരും ഇപ്പ രണ്ട് മൂന്നാല് ദിവസം മുമ്പൊക്കെ ചക്ക അവിയലൊക്കെ ഉണ്ടാരുന്ന്
ആഹ് ആഹ് ആഹ് ചക്കയവീലെന്ന് പറയണത് ചക്കപ്പുഴുക്ക് ആണോ അതെയോ
അല്ല നമ്മൾ അവിയൽ വെക്കുവല്ലോ. ഏഹ് പച്ചക്കറി ഒക്കെ ഇട്ട് അവിയൽ വെക്കുന്ന പോലെ ച
അതെയോ അതെങ്ങനെയാ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ട്ടോങ്ങനെ
ഇപ്പം ഏഹ് പച്ചക്കറി നമ്മൾ അരിഞ്ഞിട്ട് അത് വേവിച്ച് അതിനകത്ത് തേങ്ങേടെ അരപ്പൊക്കെ ചേർത്ത് അവിയല് വെക്കത്തില്ലേ ആഹ് അതുപോലെ തന്നെ ചക്ക വെള്ളം അരപ്പൊഴിച്ച് വേവി ക്കും ഇതേപോലെ തന്നെ.
അപ്പൊ ഇങ്ങനെ അവിയലിന്റെ പരുവത്തിലാ? ചക്കപ്പുഴുക്കാണോ ഉദ്ദേശിക്കണേ? ചക്ക പു പു പു ആഹ് ആഹ് വേവിച്ചിട്ട് അരപ്പിട്ട് ഇങ്ങനെ എളക്കി ഈ കപ്പയൊക്കെ
അട്ടി പോലെ ചീനി വേവിച്ചകണക്ക് ഇരിക്കുന്നെ.
ആഹ്
ഇതെന്ന് വെച്ചാ അവിയലിന്റെ കണക്ക് പച്ചക്കറി ഇട്ട് വെക്കുന്ന അവിയലിന്റെ കണക്ക് തന്നെ ഇരിക്കും ഈ അവിയലും.
അതേല്ലേ?
ആഹ് ഞങ്ങടെവിടൊക്കെ അങ്ങനെ അവിയല് വെക്കാറുണ്ട്. ആ പച്ചക്കറി ഇട്ട് വെക്കുന്ന അവിയലിന്റെ കണക് ക്ന്നെ ഈ അവി ചക്കേടെ അവിയല് ഇരിക്കും. ചക്ക പിന്നെ വേവിക്കും. പുഴുക്കെന്നു പറയുന്ന എനിക് ക് തോന്നുന്ന് വേവിക്കുന്നയാന്ന്. അരപ്പൊക്കെ ഇട്ടിട്ട് വേവി
ഇത് അത് അതെങ്ങനെയാന്ന് വെച്ചാ ചക് ക ഇങ്ങനെ ചക്ക അരിഞ്ഞ് ഇങ്ങനെ അരിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കും. അത് കഴിഞ്ഞിട്ട് വെന്ത് കഴിയുമ്പോ അരപ്പും കൂടെ ഇട് ട് ഒന്ന് ആവി കയറിയിട്ട് എളക്ക് ആഹ്
കുട്ടി യോജിപ്പിച്ച് വേവിച്ചെടുക്കും.
ആഹ് അങ്ങനെ അങ്ങനെ ആക്കി എടുക്കും. അന്നിട്ട് പിന്നെ ചിക്കൻ കറിയോ എന്തെങ്കിലും കറിയൊക്കെ കൂട്ടി അതിങ്ങനെ കൊഴമ്പ് പോലെയല്ലായിരിക്കണെ.
ആഹ് ആഹ് ഇത് അവിയലെന്ന് പറയുമ്പോ മറ്റേ പച്ചക്കറിയിട്ട് വെക്കുന്ന അവിയലിന്റെ കണക്കന്നെ നമ്മടെ സദ്യക്കൊക്കെ കഴിക്കുന്ന അവിയലൊണ്ടല്ലോ? ആഹ് അതേപോലെ തന്നെ ചക്ക വെച്ചിട്ടുള്ള അവിയല്.
ജീരകം ഒക്കെയിട്ട്
ആഹ് അതേ അരപ്പ് തന്നെ. എന്നിട്ട് മറ്റേ അവിയലിന് ചേർ അരപ്പ് വെച്ചിട്ട് ഒണ്ടാക്കും. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട്- ഉണ്ടാക്കും.
അതെലെ-
ആ ഞങ്ങള് അങ്ങനെ ചക്ക വെച്ച് പിന്നെ ചക്ക വെച്ച്- ആ ചക്കക്കുരു ഉണ്ട് ചക്കക്കുരു നീളത്തിൽ അരിഞ്ഞിടും ചക്കേം നീളത്തിലാ അരിയുന്നേ അവീല്ന്-
ആഹ് ആഹ് ചക്കേ ചക്കക്കുരു-
ആഹ് ചക്കക്കുരു ഇടും-
ആഹ് ആഹ് ആഹ് മറ്റേതിന് ചക്കക്കുരു ഇടൂലുല്ലോ?
ഞങ്ങളിവിടെ ക്ഷെ ചക്ക വേവിക്ക്മ്പം ചക്കക്കുരു ചെലപ്പം ഇടാറുണ്ട് -
ആഹ് ഒരു ഒന്നോ രണ്ടോ -
ആഹ് തോനെയിടത്തില്ല അവിയലിന് പക്ഷേ നമ്മൾ കൊറ ചക്കക്കുരു ഇടും പക്ഷെവേവിക്കുമ്പോഴൊന്നു അതിനുമേണ്ടി ഇടെത്തില്ല പിന്നെ ചക്ക എരിശേരി വെക്കുവല്ലോ നമ്മള്-
ആഹ് എരിശേരി വെക്കും അതിങ്ങനെ വറ്ത്തരച്ച്-
വറുത്തരച്ചു തേങ്ങയൊക്കെ ഇട്ട്
ആഹ
ആ് അത് അതിനകത്ത് ചക്കക്കുരുും ഇടും
ആഹ ചക്കക്കുരു ഇടുന്ന അങ്ങനെ കാരന്നമാര് പറഞ്ഞേക്കാ ചക്കപ്രാകുന്നല്ലെങ്കിൽ
ആഹ അങ്ങനെ വച്ചെ നമ്മള് പക്ഷ കാര്യമണ്ട് ചിലവർക്ക് ചക്കവരി ഇഷ്ടമല്ലാത്തവരുണ്ട് ഗ്യാസാന്നെന്നും പറഞ്ഞ്
ആഹ ഗ്യാസ അല്ല ഒന്നോ രണ്ടോ ഒരു കുരുവെങ്കിലും ഇടണം എന്ന പറയണെച്ചാൽ ചക്ക ചക്ക പറയത് ഇത്ര മക്കളെ ഞാൻ പെറ്റ് വളർത്തിയിട്ട് ഒരു മക്കളെ ഒരു കൊച്ചിനെ പോലും എന്റെ കൂടെ ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പ്രാകുന്ന്
ആണല്ലേ ഞാൻ അങ്ങനെ കേട്ടിട്ട് ഇപ്പൊ കേൾക്ക പക്ഷെ നമ്മള് പൊതുവെ ചക്ക എടുക്കുമ്പ പിന്നെ ചക്കക്കുരുും കൂടി ഇടുല്ലോ അല്ലെങ്കിൽ പിന്നെ ചക്കക്കുരു വെച്ചിരുന്നിട്ട് വേറെ തോരനൊക്കെ വെക്കും ക്കും പെഴുരട്ടിയോ തോരനെയൊക്കെ
ചക്കക്കുരു ച ചക്കക്കുരു ചാറ് വെക്കൂലേ ചക്കക്കുരു മാങ്ങയും
ആഹ് വെക്കും വെക്കും പക്ഷെ ഞങ്ങളടെ വീട്ടിൽ അങ്ങനെ വെക്കാറില്ല കേട്ടിട്ടുണ്ട്
അതെ വെ വെക്കല അല്ലേ അത് ആഹ അതെല്ലാവർക്കും ഇപ്പ ഒരു ഇഷ്ടപ്പെട്ട ഒരു വിഫു ആണല്ലോ ചോറിൻന്റെ കൂടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലോചോറിന്റെ ചക്കുക്കുരു മാങ്ങ കൂടെ ഒരു ചെറിയൊ ഒരു മാങ്ങയുടെ പുളിയൊക്കെ കൂടി കഴിക്കുമ്പതെ ഭയങ്കരായിട്ട് ഇഷ്ടപ മാങ്ങ ആായിരിക്കണേ ഏറ്റവും കൂടുതൽ.
ആ ആ് ഓരോ മാങ്ങ ഇടുന്ന അനുസരിച്ച് ടേസ്റ്റിനും വ്യത്യാസം വരുവായിരിക്കും.
വ്യത്യാസം ഉണ്ടാകും.
പുളിയൊള്ള മാങ്ങയും പുളി ഇല്ലാത്ത മാങ്ങിയേം ഒക്കെ വരുവല്ലോ?
ആഹ ചില മാങ്ങക്ക് നല്ല ടെ സ് അ ടെ ല്ലേതിലും മാങ്ങളില് ഏറ്റവും നല്ല മൂവാണ്ട മാങ്ങ തന്നെയല്ലേ.
ചില മാങ്ങേന്ന് വെച്ചാ അഹ് പഴക്കുമ്പോഴ്ക്കെ ഒക്കെ ആണെങ്കി കഴിക്കാ മ്മക്ക് കടിച്ച് പുഴു ഒന്നും കാണത്തില്ല. ആ അത് വെച്ച് തന്നെ തിന്നാ..
ആഹ ആഹ ഇവിടെ ഇപ്പ മേടിച്ചു നട്ടിട്ടുണ്ട് മാവേ.
മാവ് ഉണ്ട് കർപ്പൂരമാവ്.
കർപ്പൂരമാവോ?
ആ അത് ഓരോ നാട്ടിലും ഓരോ മാവിനും ഓരോ പേരായിരിക്കും പറയുന്ന്.
അതെപ്പെഴും മാ മേടിച്ചു വെച്ചതാണാ.?
അൽ ഇവിട.
അതിന് എങ്ങനെ ടേസ്റ്റ് നല്ല
അത് ന്ന് വെച്ചാൽ ഭയങ്കര വല്ല്യ മാ ഈടിക്ക് നല്ല വെയിറ്റും കാണും. വലുതും ആയിരിക്കും.
ആ പ്പൊ നല്ല പുളിയും.
ആ നല്ല പുളിയും കാണും നല്ല വലുതായിരിക്കും. ആയത് ചെല സമയം പിടിക്ക്മ്പം നല്ല വല് വല്ല്യ മാങ്ങ കിട്ടും.
ആഹ ആ് അതിന്റെ പേരങ്ങനെയല്ലേ?
ആ് ഞങ്ങടെ ഇവിടൊക്കെ അങ്ങനാ പറയുന്നേ. പിന്നെ കിളിച്ചുണ്ട മാങ്ങ.
കേട്ടിട്ടുണ്ട് അത് ഈ ഉ
ആ അതിനും പുളിയള്ള ഒരു മാങ്ങയാ.
ആ ആ ആഹ്. പിന്നല്ലേ പേരക്കാ മാങ്ങ ന്ന് പറഞ്ഞ മാങ്ങയില്ലെ.
അയ്യോ അത് ഞാൻ കേട്ടിട്ടില്ല.
ആഹ് അങ്ങനൊരു മാങ്ങേണ്ടന്നെ. ഞാൻ എന്റെ ചെറുപ്പത്തിലെ കഴിച്ചി ട്ട് ണ്ടാ മാങ്ങാട്ടോ.? അതെ ങ്ങനാ ന്ന് വച്ച ഈ നേരത്തൊക്കെ യെന്ന് പറഞ്ഞിണ്ടെ ഏ എന്തോ ഹലോ.
ആഹ് ഹലോ പറഞ്ഞോ.
ആഹ് എന്റെയൊക്കെ ചെറുപ്പത്തിലെ ന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇങ്ങനെ പിള്ളേരാ
മ്അമ്മേ അച്ഛൻ കഥ കേട്ടിരിക്കുമ്പോ ദേഷ്യപ്പെടുന്ന്. ഓടി ചെല്ല് ഞാൻ വിളി ഹലോ.
അങ്ങനെ പറമ്പിക്കൂടെയൊക്കെ നടക്കുവായിരുന്നേ. കൂട്ടുകാരൊക്കെ കൂടിയേ.
ആഹ ആഹ.
അന്നേരത്തേക്ക് ഒരു വീട്ടില് ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ആ മാങ്ങ ഉങ്ങ ആർക്കും കൊടുക്കൂല. അത് നല്ല ടേസ്റ്റ് ആഹ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ യാ അത് ന്നാ ശരിക്കും പേരക്കയുടെ ടേസ്റ്റും മാങ്ങയുടെ പുളിപ്പും കൂടെയുള്ള ഒരു മ് അ ഞാൻ ആദ്യമായിട്ട് കഴിക്ക്ണെ. അത് പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല ആ മാങ്ങ ഇത്രോം പ്രായമായിട്ട്. കഴിച്ചിട്ടില്ല അത്. അന്ന്, അവര് തരാത്ത കൊണ്ട് ഞങ്ങള് പിള്ളേരൊക്കെ കൊറേ ഇങ്ങനെ പോയി മാങ്ങ എറിഞ്ഞു പറച്ചു.
ആ ചിലോരങ്ങനെ ചെല മാങ്ങൊക്കെ വീട്ടിലുണ്ടെങ്കി തരത്തില്ല.
തരത്തില്ല. അത് ന്ന് പറഞ്ഞാ ഒന്ന് രണ്ടാ ഒന്ന് രണ്ടൊന്നും അല്ലെന്നെ. വല്ല്യ ഈ നാട ബാവ് പോലത്തെ മാങ്ങയാ അഹ് വല്ല്യ മാവാ. എന്നിട്ട് അവര് മനുഷ്യന് പോലും കൊടുക്കൂല. ഇഷ്ടം പോലെ മാങ്ങയുണ്ട് അതിനകത്ത്.
ആഹ
അന്നേരം പിന്നെ ഞങ്ങള് പോയിരുന്ന് നല്ല ടേസ്റ്റ്ള്ള തരില്ലായിരുന്നു ഞങ്ങള് ആദ്യംചോദിച്ചു ചോദിച്ചുട്ടോ. തരാവോ ന്ന് ചോയ്ച്ചു. അപ്പൊ ഓര് തരൂലാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ നിന്ന് പോയി ങ്ങനെ പറയും എറിഞ്ഞ് പറിച്ചു എറിഞ്ഞ് പറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാങ്ങ ചാടണ കേട്ടപ്പോഴത്തേക്കും അവര് ഒച്ചെടു ആ ചെറുതേ കിട്ടിയ മാങ്ങയങ്ങയും കൊണ്ടോടി ഞങ്ങള്
ആണ് പണ്ടുള്ളവർക്കായിരുന്നു ഇങ്ങനെ മാങ്ങിയൊക്കെ എറിഞ്ഞിട്ട് തിന്നാനൊക്കെ ഉള്ള കൊതി ഇപ്പ ഉള്ള പിള്ളോരൊന്നും അങ്ങനെ എറിഞ്ഞൊന്നും വീഴ ത്താനുള്ള അതൊന്നും പോകത്തില്ല
പോകൂല പോകൂല അപ്പൊ ഇപ്പൊഴുല്ല സ്റ്റാൻഡേർഡ് ഐറ്റങ്ങളാണല്ലോ
അതാ ഇപ്പൊ ഉള്ളവരന്നും അതാ ഇപ്പൊ മാവ കേറാനോ
പോവൂല ആർക്കും അറിയാൻ പാടില്ലല്ലോ
അതാ മരത്തി കയറാനും അറിയത്തില്ല പിന്നെ നമ്മള് മരത്തി കയറാൻ സമ്മതിക്കത്തില്ല വീഴൊന്നും പറഞ്ഞ്
ആഹ് അത് അത് ശരി ആഹ് പണ്ടൊക്കെന്നന്ന് മണ്ണുവാാരി കളിയും ചിരട്ട തുകൊണ്ടുള്ള കളിയും എല്ലാം ഉണ്ടായിരുന്നല്ലോ
അതാ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ മണ്ണി കളിക്കാനൊന്നും സമ്മതിക്കത്തില്ല
ആഹ് സമ്മതിക്കൂല പണ്ടൊക്കെന്ന് പറഞ്ഞാൽ ചൊറിയും അങ്ങനെയൊക്കെ അസുഖങ്ങളും ഉണ്ടായിരുന്നല്ലോ അങ്ങനെയൊക്കെ
അതാ ഇപ്പൊ നമ്മള് ശ്രദ്ധിക്കണ് ഇങ്ങനെയുള്ള കാര്യങ്ങള് ആ ശരി ശരി
ആഹ് ആയിക്കട്ടെ